ഹലോ
കേൾക്കണില്ലേ?
ആ ഇപ്പൊ കേക്കാം കേക്കാം നേരത്തെ കേട്ടില്ലായിരുന്നെ. ആ സുഖാട്ട് പോന്ന്. എങ്ങനെയുണ്ടവിടെ? സുഖാണോ?
ഇവിടെ ഇപ്പോ നല്ല ഇടിമിന്നലും അടിച്ചു പോയി നല്ല മൂടി നിക്കണ്ട് മഴ പെയ്യാനായിട്ടെ. നല്ല കാർമേഘക് ക്കായിട്ടിങ്ങനെ ഇരിക്കാണേ.
ആണല്ലേ. ആ ആയൂ ഇവടെ രാവിലെ ക്കെ ഭയങ്കര മഴയായിരുന്നു. ഇപ്പദാണ്ടെ വെയിലായിട്ട് നിക്കുന്നു. ഞാനങ്ങനെ ഉച്ചയപ്പോഴത്തേക്കും തുണിയെല്ലാ ഒന്ന്
തുണിയൊക്കെ ഞാനിപ്പോ ഓടി പോയി എടുത്തു കൊണ്ട് വന്നേച്ചും മഴ ഇങ്ങനെ പാറ്റിക്കൊണ്ടിരിക്കു ക്കുണ്ട്. നല്ലൊരു ഇടിമിന്നല് അടിച്ചിട്ട് പോയിപ്പം.
ആ ഇവിടെ ഇപ്പ ഇങ്ങനെ വെയില് നിക്ക രാവിലെയൊക്കെ ഭയങ്കര മഴയായിരുന്നുവിടെ. ഇടിമിന്നലായിട്ട് മ് ആ ആ ഇവിടെ രാവിലെ ആ ഓ രാവിലെ വെളുപ്പാൻ കാലത്തേ മഴയാരുന്ന്. അത് കഴിഞ്ഞ് ഉം വെളുപ്പാംകാലത്തു മഴ അത് കഴിഞ്ഞ് പിന്നെ കൊറെ കഴിഞ്ഞു കൊഴപ്പില്ല. പിന്നെ ഒരു ഏഴര എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു.
ഇവിടെ മഴയൊന്നും ഇതുവരെ പെയ്തിട്ടില്ല. പക്ഷെ നല്ല ചൂടൊന്നും ഇല്ല. നല്ല കാലാവസ്ഥയാണ്.
ആ ഇവിടിപ്പോ നല്ല ഇപ്പൊ വെയിലത്ത് നിൽക്കുന്നു ഞാന് ഈ മഴയായത് കാരണം രണ്ട് മൂന്ന് ദിവസം തുണി കഴികിയില്ല. അപ്പൊ ഇന്നാണെങ്കി ഇന്നത്തെയും കൂടെ കഴികിയില്ലെങ്കിൽ നാളെ ആകുമ്പോ ഒരുപാട് കാണും എനിക്ക്. അങ്ങനാട്ട്. അതുകൊണ്ട് മെഷീൻ ഇവിടെ ഇല്ല. ഞാൻ ഇനിയോരെണ്ണം മേടിക്കണം ഞങ്ങളിപ്പ താ വേറെ സെപ്പറേറ്റ് താമസം മാറിയതേ ഒള്ളൂ. കൊറേ ആയൊള്ളൂ. അപ്പ നമുക്ക് അതിന്റെ കൊറെ ബുദ്ധിമുട്ട് ഒക്കെ ഒണ്ട്. ആ പാതി
ഒണക്കാനും അലക്കാനൊക്കെ ഒന്നു ഇല്ലങ്കിൽ നമുക്കാ കൊണ്ട് നമക്ക് നമ്മള ഇഷ്ടത്തിനുസരിച്ച് അങ്ങനെടുക്കല്ലോ. ഒഴിവിനനുസരിച്ച് ഒണക്കിയാലും മഴ പെയ്താലും ഒണങ്ങുവല്ലോ. ഒണക് ഒണക്കണതിലിട്ടിട്ട്
ഒണങ്ങുവല്ലോ ആ ഇവിടെ പിന്നെ നമുക്ക് ഞാൻ ഞാൻ ഇങ്ങനെ മേടിക്കണം പറഞ്ഞിരിക്കുവാ
ഫാന്റെ ചോട്ടില് രാവിലെ രാ വൈകുന്നേരങ്ങളിലൊക്കെ ഫാന്റെ ചോ ചോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ മുതല് നമക്ക് ജലദോഷം പിടിക്കും
ആ അതാ ഞങ്ങക്ക് ഇവിടെ ഫ്രണ്ടിലോട്ട് ഷീറ്റ് ഇറക്കിട്ടണ്ട് നമ്മക്ക് കഴുകിയ തുണിയൊക്കെ ഷീറ്റ് അവിടെ അയകെട്ടി കൊണ്ടങ്ങോട്ട് വിരിച്ചിടാം
ആ അഴ ഇണ്ടായാ പിന്നെ എന്ത് സുഖാ കാറ്റടിച്ചിട്ടണ്ടെങ്കിൽ ഒണങ്ങും പക്ഷെ കട്ടിയുള്ളതൊന്നും ഒണങ്ങൂല യൂണി ഫോമ് അങ്ങൻത്തെ
ഓ ആണ് ആ ഇവിടെ കൊച്ചാ ഇവിടെം മോന്റെ ജീൻസും കട്ടിയുള്ള ഉടുപ്പൊക്കെയുണ്ട് അപ്പൊ അതൊക്കെ ഉണങ്ങാൻ രണ്ട് മൂന്ന് മൂന്ന് ദിവസം സെട്ക്കും
സ്കൂളൊക്കെ തൊറക്കാനായില്ലേ മഴേന്റെ ഒര് തായിരിക്കും ഇനിപ്പ യൂണിഫോമൊക്കെ ഒക്കെ അടിച്ച് അടിച് ച്ചൊക്കെ കിട്ടിയോ
കൊടുത്തതേയുള്ളൂ ഇയാള് ഈ വർഷം ചേർത്തേള്ളൂ എൽ കെ ജി യിലോട്ട് മോനേ
ഏഹ് ചേർത്തൊള്ളൂല്ലേ
ആഹ് ചേർത്തെ ഒള്ളൂ അയൾ ഇപ്പാ ലാടീം ട്യൂഷനൊക്കെ അയിട്ട് പോയിക്കൊണ്ടിരി ക്ക്വ അപ്പ ഇന്ന് അവധിയല്ലേ പെരുന്നാളൊക്കെ യതൊണ്ട്
അഹ് മഴന്നെ ഇവടെ മഴാത് വെക്ക്നല്ലൊ മഴ ഇണ്ടാവും കറണ്ടില്ലെങ്കിൽ നാളൊക്കെപ്പ ഞങ്ങൾക്ക് പെരുന്നാളൊക്കെ ആയത് കൊണ്ട് നല്ല രസണ്ടാവും ഇപ്പൊ കറന്റ് പോയിട്ടുണ്ടെങ്കില്
ആഹ് നല്ലേഹ്
ഒന്നിനും കഴിയൂല മഴ പെയ്തിട്ടില്ല മഴ ഇങ്ങനെ മൂടി നിക്ക്ണ്ട് കാർമേഘാ യിങ്ങനെ ഇരുട്ടായി നിക്ക്ണ് ണ്ട്
ആഹ് ആ ഇവടെ കൊഴപ്പ്ല്ല ഇവടെ പ്പോ വെയില്ണ്ട് വിനി എപ്പയാ പണി കിട്ട്ണ്ന്നറിയത് ഇല്ല അങ്ങനെ ആണെങ്കി ഞാറോടണ്ടി വരും തുണിയില്ലങ്കിള് ഞാൻ സാധാരണ ഇങ്ങനെ മഴ ഉള്ള സമയങ്ങള്ൽ നമുക്ക് അപ്പറ്ത്ത് ചേച്ചിടെവീട്ടില് ഫ്രണ്ടിലോട്ട് അയ മിറ്റവുണ്ട് അവരവിടെ അയ്ട്ടി നമുക്ക് ചേച്ചി ഇവിടെ കാണത്തില്ല ചേച്ചി രാവിലെ ജോലിക്ക് പോകുന്നേ ഉള്ളപ്പഴേ തോന്നിയേ ഹ് ഇടത്തൊ അപ്പെ അമുക്കി ഫണ്ട് വിരിച്ചിടാം. അവിടെ ഞാൻ ആഹ് അവിടെ വിരി മിക്കപ്പൊഴും വിരിച്ചതാ ശെ ഇപ്പ ഞാൻ കൊറെ നാൾ ആഹ് തൊട്ടടുത്തന്നെ. പിന്നെ അമുക്ക് ഇവ്ടെയും ഹ അമ്മുടെ വീട്ട് ആയ് ഒണ്ട് അപ്പ അവിടെയു വിട്ട് അപ്പറ്ത്ത് വിട്ട് കഴിഞ്ഞാ ഒണങ്ങി കിട്ടും ക്ഷെ മഴ പെയ്യുവാണെങ്കി ഓടി എ ചെന്നെടുക്കാ പറ്റില്ല രണ്ടും കൂടെ
അതാണ് വെ വെയില് നല്ല അറ കൊടുവെയിലായിര്ന്നല്ലേ ഇപ്രാവശ്യം
ഓ ആണോന്റെ പൊന്നു മറയടന്ന് മഴ പെയ്യുന്നുണ്ട്
ഞാൻ വെയിലിലന്സരിച്ച് മഴ പെയ്യായിരിക്കും
ആ അതെ വല്ല്യ മഴയാന്ന് പറയാൻ പറ്റത്തില്ല കാ എല്ലാ വർഷത്തേയും പോലെയുള്ള മഴയൊന്നും ഈ പ്രാവശ്യം അങ്ങനെ പെയ്തിട്ടില്ല. ഇപ്പ തൊടങ്ങിയതല്ലേ ഒള്ള്.
തൊടങ്ങണല്ലേള്ളൂ ഇപ്പോ കൊറ്ച്ച് മുന്നേ കൊറ്ച്ചൂസം മുന്നേ മഴ പെയ്തൊക്കെ പോയി എന്താ അറിയൂല മഴ പെയ്താലെ ഈ വെള്ളപ്പൊ ക്കും ഈ ഇതൊക്കെ ദുരന്തങ്ങളൊക്കെ ഇണ്ടാവ്ണതാണ് പേടി അല്ലാത്തതൊന്നും പേടില്ല
ഓ ആ തന്നെ ഉം
ങ്ങളൊക്കെ നല്ല വെ പാടത്താണ് വീട് വെള്ള ക്ക പൊങ്ങണ സ്ഥല്ത്താണോ വീട്
നമ്മുക്ക് ഞാൻ കടലേരിയേലാ
കടലേരിയിലാണല്ലേ കടലേരിയായാലും അവിടൊക്കെ പേടി ന്നെയാണല്ലേ
പേടിയാണ് ഏ കടല് കടൽ കടലേറ്റം ഒണ്ടാവും മഴ സമയത്ത് കടലിയേറും
കേറോ
ആ കേറും കേറും
ചെലര് പറയും മഴത്ത് ചെലര് പറയേ ഏ വേനൽക്കും മ മഴ പെയ്യ്ണ സമയത്തും കടല് വള്ളം കൂടൂലാ ഒക്ക പറീണേക്ക
കടൽ ആ വെള്ള അങ്ങനല്ല കടൽ കേറ്റ ഒണ്ടാവും നമ്മുടെ കടല് കരയിലോട്ട് കേറി അടിച്ചേറി വരും സുനാമിക്കെ വന്നില്ലേ അതുപോലെ വെ കടലേറ്റും. ആ അപ്പൊ നമ്മൾ ഈ ആ ഈ ന്യൂനമർദ്ദം പോലെ അങ്ങനെ കർ ഇല്ലെ ഇപ്പൊ ഈ ഈ സമയത്താണ് ന്യൂന മർദ്ദൊക്കെ വരുന്നത് അപ്പൊ കടല് കരയെളകി കടല് കേറും അപ്പൊ ഈ മത്സ്യബന്ധനം അങ്ങനൊന്നും
അല്ല ങ്ങളെ വീടിനൊക്കെ എന്തെങ്കി ദോഷണ്ടാവോ?
ഞങ്ങള് ഞങ്ങക്ക് വീട് ഞങ്ങളാദ്യം കടലിന്റെ പറ്റേ ആര്ന്ന് ഞങ്ങളുടെ വീട്. ഞങ്ങക്ക് സുനാമിക്ക് ഏ വീടൊക്കെ പോയി ഞങ്ങള് പിന്നെ ഒരു കനാലൊണ്ട് ടീ എസ് കനാല് അതിന് കെഴക്കോട്ട് മാറി ഞങ്ങക്ക് കൊറെ ഈ ആൾക്കാര് വീട് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പ അവിടെയാ അപ്പൊ നമുക്ക് അ കടലിന്റെ അടുക്കേന്ന് പറയാൻ പറ്റു ഇതിലെ കാര്യം ഒരു കനാലുണ്ട് ആ കനാൽ കഴിഞ്ഞിട്ട് വേണം ആ കനാല് കടന്ന് ഇപ്പുറത്ത് വന്നാലേ നമുക്ക് കടല് അടുക്കെ ചെല്ലാൻ പറ്റത്തുള്ളൂ
അതല്ല സുനാമിൽ എന്തെങ്കിലും നിങ്ങളെ വ കുടുംബക്കാര് ആരെങ്കിലുമൊക്കെ മരിച്ചിട്ടുണ്ടായിരുന്നോ
ആ റിലേറ്റീവ്സ് ഒക്കെ മരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കറക്റ്റ് അവരെ ഓർ
ആ ചെറുതായിട്ട് ഒരുപാട് കാലം ഒരു പതിനഞ്ച് വർഷൊക്കെ കഴിഞ്ഞല്ലോല്ലേ അത് ഇണ്ടായിട്ട്
ആ രണ്ടായിരത്തി നാലിലായിര്ന്ന്
രണ്ടായിരത്തി നാല് ആ രണ്ടായിരത്തി നാല്
ആ സമയത്തൊക്കെ എനിക്ക് ഓർമ്മ ഓർമ്മയുണ്ട് പക്ഷെ എ റിലേറ്റീവ്സൊക്കെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ടായിരുന്നു ഉം എനിക്ക് പക്ഷെ കറക്റ്റ് ആര് അങ്ങനെ ഓർമ്മയില്ല അവരാര് നമുക്ക് അറിയത്തില്ല ഒത്തിരി നമ്മൾ അങ്ങനെ ആ ബന്ധു ക്കാരൊക്കെ ഉണ്ടേ പോലും ഒരു ഓർമ്മ പോലുമില്ല പച്ചേ ഇത്രയും വർഷവും ആയില്ലേ നമുക്ക് ആരൊക്കെ എങ്ങനെയാ പോലും
ആ എത്ര വർഷം
ഉം ഓ പി ഇത്രേം വർഷായില്ലേ അന്ന്ന്നെ എന്തോ ഞങ്ങവിടെ എന്തോ വിധം ഉണ്ടായിരുന്നു എന്റെ എന്റെ അമ്മാമ്മയുടെ അമ്മാമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് വന്നിട്ട് പോയിന്റെ പുറേൽ അത് പുള്ളിക്കാരത്തിയുടെ മരിപ്പി ഇ വന്നിട്ട് പോയ കൊറേ പേര് കടൽ ഈ കെഴ് അങ്ങനെ കടലേറ്റത്തി മരിച്ചന്ന് പറയുന്നകേട്ട്
പറയണ്ട അങ്ങനെയൊക്കെ പറയണ്ട കേട്ടീന് വിരുന്ന് വന്ന് കല്യാണത്തിന് വന്ന് അങ്ങനൊ ക്ക് വന്നാടൊക്കെ അന്ന് പിറ്റേ ദിവസം ഇങ്ങനെ ഏ കല്യാണ ദിവസം അങ്ങനെ സുനാമി വന്ന് എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിന്
ഉം
പക്ഷെ നല്ല അടിപൊളിയായിരിക്കൂലേ ആ ഒര് വൈബ്ൾ
ആ സംഭവം ഒക്കെ പക്ഷെ നമ്മുക്ക് പേടിയാ അറിയാം ഈ മത്സ്യബന്ധന് ഓക്കെ പോകുന്നവരൊക്കെ ഈ സമയത്ത് പോകരുത് എന്നൊക്കെ പറയും അപ്പ നമുക്ക് ഈ കടല് കാ എന്റെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാ അപ്പം പുള്ളി ഉണ്ട് ഉണ്ട് എന്റെ അച്ഛ് അച്ഛൻ മത്സ്യത്തൊഴിലാളിയാ എന്റെ സ്വന്തം അച്ഛൻ അച്ഛൻ ബോട്ടിൽ പോകുന്ന്യാ എൻ്റെ ഓർമ്മവെച്ച കാലം തൊട്ട് അച്ഛൻ ബോട്ടിലാ അച്ഛൻ്റെ ജോ അച്ഛൻ അറിയ അച്ഛൻ ചെയ്യുന്ന ജോലിയതാ
ഇങ്ങള് അവിടൊക്കെ ഹാമ കടലൊക്കെ അടുത്തിട്ടായിണ്ടെങ്കില് മത്സ്യ മത്സ്യബന്ധനാണികാറില്ല ഞങ്ങടെ നാട്ടില് ഓടു പണി ഓടുപണി ഓട്ടോറിക്ഷ അങ്ങനൊക്കെയാണ് ഞമ്മളെ നാട്ടില് ഇവടെ എള്ളത് ഓരോ നാട്ടിക്കും ഓരോ
ആന്നെ ഓരോരോ ഇതുണ്ട്
എ മീനൊക്കെ കൊണ്ടുവരോ മത്സ്യബന്ധനത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കില്
വരും മീനൊക്കെ കൊണ്ടുവരും ഇല്ല ചേട്ടൻ കാൺല്ല ട്ടന് വെൽഡിങ്ങിന്റെ പണിയാ
ആ അങ്ങനെയാണേല്
എന്റെ അച്ഛൻ എന്റെ അച്ഛൻ മത്സ്യ തൊഴിലാളിയാ പിന്നെ ചേട്ടന്റെ അച്ഛനും ഇതുപോലെ മത്സ്യ തൊഴിലാളി ചേട്ടന്റെ അച്ഛൻന്ന് വച്ച രാവിലെ പോയി രാത്രി വരും അങ്ങനെ രാവിലെ ആ രാ ന്ന് പറയുമ്പോ വെളു പ്പിനെ പോരാ രാത്രി രണ്ട് മൂന്ന് മണിയൊക്ക്യാവുമ്പെയ ഇവര് വെളു പോവുന്നത് അത് ഈ തോണിയില്ലേ തോണി വള്ളം അങ്ങനെ അതിനാത്ത്. ഉം എന്റെ അച്ഛൻ പോകുന്നത് ബോട്ടാ
ബോട്ടാണല്ലേ ബോട്ടിലല്ലേ മീൻ കൊണ്ട് വരാ
ആ കൊണ്ടുവരും. ഇതിനകത്ത് ഈ വള്ളത്തില് മീൻ കൊണ്ടുവരും. പക്ഷെ അവര് അന്ന് അന്നത്തെ ദിവസത്തെ രാ വെളുപ്പിനെ പോയി രാത്രി രണ്ട് മൂന്ന് മണിയാവും പോവും. മീൻ കിട്ടുന്ന അനുസരിച്ച് ചിലപ്പോ രാവിലെ വരെ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ചെലപ്പോ കാറ്റും കടലായോണ്ടും വള്ളം കേറ്റി വിടത്തില്ല. പോലീസാരുണ്ട് അപ്പൊ അവര് കാറ്റും കടലും അൻ ന്തരീക്ഷം മോശം ആണെങ്കീ വള്ളം കയറ്റി ഇവര് വിടത്തില്ല ബോട്ട് വള്ളവൊന്നും എൻ്റെ ച്ഛ അപ്പൊ അവര് പിന്നെ വ പണി കിട്ടുന്നതനുസരിച്ച് ഇപ്പ ചെലപ്പം ഏ പണി കിട്ടുന്നതനുസരിച്ച് രാവിലെ വരാം അല്ലെങ്കി ഉച്ചയ്ക്ക് അല്ലെങ്കി രാത്രി ചില ദിവസങ്ങളി അതും ഏ രാത്രി ഒത്തിരി ലേറ്റ്
അപ്പൊ ഭക്ഷണൊക്കെ
അതിനാത്ത് അടുക്കളെയുണ്ട് കിച്ചൺ ഉണ്ട്. കിച്ചൻ ഉണ്ട് അതിനകത്ത് കിച്ചൺ ഉണ്ട് എന്റെ അച്ഛൻ പോകുന്നത് ബോട്ടില അത് ഏഴും എട്ടും ദിവസ കഴിഞ്ഞിട്ടാ കട കരക്ക് വരുന്നത് അതുവരേം കടലിനകത്താ
കടല്ലാത്തേരിക്കൂലേ ഭക്ഷണക്കെ ഇണ്ടാക്കി കഴിക്കോയിരിക്ക ന്നിലെ
ആ അവര് അന്നത്തെ ആൾക്കാരുണ്ട് പിന്നെ അന്ന അത് ആ കിച്ചൺ സെറ്റ് ചെയ്യും പിന്നെ ഇവര് പോവുമ്പ കടലിൽ പോവുമ്പ അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള പലചരക്ക് സാധനങ്ങളും ഐസും വെള്ളവും എല്ലാം ആ ബോട്ടി കരുതി കൊണ്ട് തന്നാ പോവ അവർക്കെൻ ആ അവ ബോട്ടി കേറി വരുമ്പോ ഒരു ലിസ്റ്റ് ഇട ആ ലിസ്റ്റിനനുസരിച്ചുള്ള സാനങ്ങള് മേടിച്ചോണ്ടാണ് പിന്നെ പോക്കോ പോവുന്നത് അപ്പ എന്റെ അച്ഛൻ കു ഇന്ന് പോയ എന്തോ
അത് കഴിഞ്ഞ് വന്നി
അല്ല ഇപ്പ ഇന്ന് ഇന്ന് ഉം നമ്മള് ഇന്ന് രാത്രിയില് ബോട്ട് കരയ്ക്ക് വരും അന്നിട്ട് ഇവര് മീൻ കൊടുക്കും ചരക്ക് കൊടുക്കുന്ന് പറയും അപ്പൊ അത് കൊടുത്ത് പിറ്റേ ദിവസം രാത്രി രാം പിറ്റേ ദിവസം രാവിലെയോ ഉച്ചേക്കെ ആവുമ്പോ വീട്ടീ വരും ചെലപ്പ അന്ന് തന്നെ അണ്ണ ത്തുസം വയ്യിട്ട് തന്നെ തിരിച്ചു പോവും അല്ലെങ്കി പിറ്റൂസം വയ്യിട്ട് അങ്ങനെ
അപ്പൊ ഒരു മാസത്തില് വീട്ടില് ഇരിക്കാൻ സമയല്ലേ
ഇല്ല ഇതുപോലെ ആഴ്‌ ആഹ് ഏഴെട്ട് ദിവസം കഴിഞ്ഞ് അത് പിറ്റേ ദിവസം പോവും അങ്ങനെ ഇനിപ്പോ ഈ ജൂൺ ജൂ ആ ജൂൺ
ആഹ് ആഹ് രണ്ടു മാസത്തില് ആ രണ്ടു മാസത്തില് ഒഴിവായിരിക്കൂല്ലേ കടലിക്കൊ ന്നും ഇറങ്ങാൻ പറ്റൂലല്ലോ അപ്പ വീട്ടില് ഉണ്ടാവൂല്ലേ
അപ്പ വീട്ടിലൊണ്ട പിന്നെ ബോട്ട് ക്ക് പോവാൻ പറ്റില്ല പക്ഷെ വള്ളക്കാര് പോവും ഈ അന്നന്ന് പോയി വരുന്ന വള്ളക്കാരുണ്ടല്ലോ അവര് പോവും അപ്പ ബോട്ടുകാർക്ക് പോകാൻ പറ്റി അല്ല വോട്ടുകാരാണ് അവിടെ സ്റ്റേ ചെയ്യുന്ന ഇപ്പ ഈയ് ഏങ്ഹ് ഇന്ന് പോയ ഏഴ് എട്ടും ദിവസം കഴിഞ്ഞ് വരണ്ടെ വെള്ളക്കാരന്ന് പറയുമ്പോ ഈ തോണി പോകന്നവരല്ലേ അവര് അന്ന് പോയി പി അന്നത്തെ ദിവസം തന്നെ രാ രാത്രി പോയി വൈയ്യിട്ട് വരും അങ്ങനെ
അങ്ങനൊക്കെ വരൂലേ ആഹ് ആഹ് അങ്ങനത്തെ പ്രദേശത്തുള്ളവർക്ക അങ്ങനത്തെ ഒരു ജീവിതാരിക്കും ഓരോ പ്രദേശത്തിനനുസരിച്ച് ഓരോ ജീവിതങ്ങളൊക്കെ ആയിരിക്കും കുലേ
ആ അങ്ങനെ ഉം പിന്നെ ശരി ഞാ പിന്നെ വിളിക്കാം കേട്ടോ
എന്നാ ശരി
ശരി